ഹലോ
ആ ആ കേൾക്ക്ണ്ട് ഇപ്പൊ കേൾക്കണ്ട്
എന്താ വർത്താനൊക്ക
നല്ല വർത്തനം ഉം പിന്നെ എന്തൊക്കെ ആ ചായൊടി കഴിഞ്ഞ് മക്കളൊക്കെ എത്തി സ്കൂൾ ഇട്ടെത്തി എല്ലാർക്കും ക്ചായൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കാ
ആ എന്താ വൈകുന്നേര ഒക്കെ ണ്ടാക്കല്
വൈകുന്നേരം സ്പെഷ്യല് ചിലപ്പോക്കെ എന്തെേലൊക്കെ ക്കായിയിട്ട് എണ്ണകടി എന്തേലും ക്കെ കലത്തപ്പോ അങ്ങനെയൊക്കെ എന്തെലൊക്കെ ണ്ടാക്കും
അ എണ്ണക്കടികളാ ണ്ടാക്കൽ ഒക്കെ ഹൽ
ആ ആ ആണ് ചെല്പ്പ ഇപ്പം ബേക്കറിയോ എന്തേലൊക്കെ യിട്ട് ഇങ്ങനെ ഒപ്പിച്ചണം മക്കൾക്ക് എന്തേലും കടി നിർബന്ധ
ആ അയ്ന് കടി കൊടു നിർബന്താണ് ചോ ത്യം മ്മളെ ഇപ്പത്തെ ഹെൽത്ത് നല്ല ആരോഗ്യംണ്ടാവണെങ്കിൽ
ആ ആ അത് നോക്കാണ്ട് ഉം ഉം എണ്ണകടി എങ്ങനെ ആ എണ്ണകടി എപ്പളേലൊക്കെ ഇണ്ടാക്കൊള്ളു ബേക്കറി കാര്യയിട്ട് ന്നെ
ആ അല്ലെ അവർക്ക് തടി അങ്ങനെയല്ല തടി ഒരു ഉഷാ
ണ്ടാവൂല ആ അക്കെ ശെരിയാണ് അല്ലാതെ പിന്നെ ഇപ്പോ അല്ലാത്ത രാവിലത്തെ ദോശ അങ്ങനതൊന്നും ന്നുംല്ല ക്ക് പറ്റുഹ് ല
ഉം അല്ലാ അതിലും വല്ല്യ ഗുണങ്ങളൊന്നുല്യ നമ്മളെ ആ ചുവന്ന കടല അതേപോലെ മ്മളെ ചെറുപയറ്
ആഹ് ആ
ഒന്ന് വേവിച്ചാണ്ട് അല്ലെങ്കിൽ തലേ വള്ളത്ത്ട്ടെച്ചാണ്ട് വാർത്ത് വെച്ചാണ്ട് ഒരു മൊള വരും
ആ ആഹ്
അത് ഞമ്മക്ക് വൈകുന്നേരൊക്കെ കുട്ട്യാൾ വരുമ്പം ജസ്റ്റ് ഒന്ന് വേവിച്ചാണ്ട്
ആഹ്
തുള്ളി വെളിച്ചെണ്ണയിലൊക്കൊന്ന് താക്കാ വറവ്ട്ടാണ്ട് കൊടുക്ക നല്ല ലൈ റ്റ് കൊറഞ്ഞ പൊടിട്ടാണ്ട്ള്ളൊര് കട്ടൻ ചായിം
ആ ആഹ് അങ്ങനെ ശർക്കരിം തേങ്ങീട്ട് അങ്ങനിം ണ്ടാക്കൽണ്ടല്ലോ ഉം ഉം
അതൊക്കെ ഹെൽത്തിന് നല്ലതാണല്ലോ. ഞമ്മളെ കുട്ട്യാളെ ആരോഗ്യം ഞമ്മളെന്നെ ഞമ്മളെ കയ്യിലാണ്.
ആ ഒക്കെ ശെര്യന്നെ ഞമ്മളെ കയ്യിലെന്നെ മ്മളെ മക്കളാരോഗ്യം ഉം.
അപ്പൊ അതേപോൽത്തെ ഞമ്മക്ക്പ്പം മാവേലി സ്റ്റോർ അവ്ട്ന്നൊക്കെ ഞമ്മക്ക് റേഷ ൻകാർഡ് കൊട്ത്താണ്ട് കൊർച്ചും പകുതിവെലക്കെങ്കിലും സാധനങ്ങൾ കിട്ടുല്ലോ അഹ് ചൊമന്ന കടല
ആഹ്
പീസുഅതേപോലെന്നെ ണ്ടാക്കാ.
ഗ്രീൻ പീസും ങ്ങനാ
ആഹ അതേപോലെ ഞമ്മള് വേവിച്ചാണ്ട് സവാള അപ്പൊ പിന്നെ മല്ലിച്ചെപ്പ് തൊക്കെ ചെർ ചെറി കുനുകുനാ ആക്കി അരിഞാണ്ട് ചട്ടിയിലിട്ട് വൈ റ്റിയാണ്ട് അതിലേക്ക് രണ്ട് മുട്ട ഒഴിക്ക പിന്നെ സോയാ സോസോ പിന്നെ കുരുമുക് പൊടിക്കെ ട്ടാണ്ട് പിന്നെ ഞമ്മൾ വേവിച്ചെച്ച ഈ ഗ്രീൻ പീസ് ഇട്ട് എളക്ക്യാ മതി നല്ല ടേസ്റ്റാ.
ഏ അഹ് ശരി ആഹ് ആഹ് ആ അയ്ന് മക്കള് തിന്നൂലണ്ണീ അതാള്ളത് തീരേലും കൂട്ടൂല ആഹ് ആഹ് കൂട്ടു ആ കൂട്ടാ രാവിൽ ത്തെ ഞമ്മള് കടീക്കെന്നെ ണ്ട കറിയാക്ക്യാലൊന്നും അഒന്നും കൂട്ടൂല അതാള്ളത്
ഉം അപ്പൊ ഞമ്മള് അങ്ങനെ കൂട്ടാത്തെ കാണുമ്പോതേപോലെ വെറും വിഴുങ്ങല്ല അതിക്ക് കൊർച്ച് തേപോൽത്തൊക്കൊന്ന ആഡ് ചെയ്തു കൊടുക്കുമ്പോ
ലേം
ആഹ് അപ്പനി ഓൽക്കഇ ഷ്ട്ടാവും അല്ലെ പിന്നെ റാഗി ഒന്ന് ഓര് സ്കൂൾട്ട് വരുമ്പളോൾത്തിനെങ്കിലും ഒന്ന് ണ്ടാക്കി വെക്ക.
ഉം ഉം
അഹ് ഓരോ ഗ്ലാസ് കൊടുത്താലും മതി
ആഹ് പിന്നെ ഈ മയക്കാലാവുമ്പോ പിന്ന അത് കുടിക്കാൻ മടിയാവും അതൊക്കെ പിന്നിം കുട്ച്ചോളും ഉം
അല്ല അതൊക്കെ കുടിക്കണ നല്ലാണ്.
ആഹ് കുടിക്കണൊക്കെ നല്ലെന്നെ അഒക്കെ രക്തണ്ടാവ്ണ സാനങ്ങളാണ്
ആഹ് അഹ് ഓൽക്കൊരെനർജി ണ്ടാവും മ്മളെ മക്കള് ങ്ങനെ ചോരിം നീരും ല്ലാത്ത മാതിർക്കെന്നെ ഓൽ അല്ലാത്ത ബേക്കറി ഐറ്റംസും ബാക്കിള്ള
ഉം ഇപ്പയ്ന് കാര്യായിട്ട് പൊർത്ത്ത്തെ ഫുഡല്ലേ കുട്ട്യാക്ക്
അതെന്നെ പൊർത്ത്ത്തെ ഫുഡ് അയ്ന്റെ സ്മെല്ലാണ്ട് കേട്ടാ അത് മതി.
അത് മത്യാണും എയ്ലേം പോവാൻ പറ്റൂല ഉം ഉം അപ്പോത്തിനോൽക തു മതി. എട്ക്കെട്ക്ക് കിട്ടാഞ്ഞാലും മക്കളെ ത്തും ഞമ്മളെന്നെ താന്നു പോയ മാര്യാ പ്പം മക്കളെടേല്
അതാണ്. അതല്ല അത് ആയെ. ഒരു മാസത്തില് ഒരിക്കെങ്കിലൊക്കെ നമ്മളെ മക്കൾക്ക് വാങ്ങി കൊടുക്കും വേണോം.
ആ അതന്നെയ പറഞ്ഞ ആ അങ്ങനെ ആയൽവാസി ട്ടികളും എല്ലാരും വാങ്ങി കൊടുക്കണതാണുമ്പോൾ നമ്മള് വാങ്ങി കൊടുക്കാഞ്ഞാ നമ്മള മക്കളടേല് നമ്മൾ ആരുവല്ലാ. ഉം ഇപ്പത്തെ കാലഘട്ടം അങ്ങനായി മാറിപ്പോ.
അതാണ് അതന്നെ ഇപ്പ ഞമ്മക്കുപ്പന്തേലൊക്കൊരു വരുമാനം വേൺ
ആഹ് ഞമ്മള് പെണ്ണുങ്ങൾക്ക് എന്തെലൊക്കൊരു വരുമാനവ് വാണം എന്നാലേ ഒക്കെ മുന്നോട്ട് പോവുള്ളു. ഞമ്മള് സ്വന്താണുങ്ങള് കൈ കൊണ്ട് ഒരാളെ കൈകൊണ്ടൊന്നും കിട്ടീട്ട് എവിടേ എത്തൂല്ല.
എവിടേ എത്തൂലാ അതന്നെ ഞമ്മക്ക്പ്പൊ കൊറെ പഠിച്ചിട്ടോന്നല്ലമ്മ ക്കെ ഇനി പഠിക്കാനുള്ള പ്രായവുല്ല്യ.
അ പ്രായൂര് കഴിഞ്ഞോയി. ഉം അതന്നെ പഠിച്ചണ നേരത്ത് പഠിചൂലാ ഉം.
ഉം അപ്പാന്നെ മ്മക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും സമ്പാദിക്കാൻ കൈയണ ഓരോരോ പ്ലാറ്റ്ഫോമുകളൊക്കെ ണ്ടല്ലോ.
ആ ആഹ്.
പൊതുവെ കൊറേപേരൊക്കേ പണം സമ്പാദിക്കണുണ്ട്.
ഉം ഏ പറയാണ്ടോ നല്ല ഉപകാരാണക്ക്. ചെയ്യണോൽക്ക് അയിന്റേതായിട്ടുള്ളൊര് ത് കിട്ടട്ടെ. അതന്നെ. ആ അതില് പ്രവർത്തിക്കണ എത്ര എത്ര ആൾക്കാര്ണ്ട് ഏ പറയാൻണ്ടോ. ഉം മ് ഞ് ഏ നിങ്ങളെന്തേ വർക്കെയ്ണ്ടോ?
ഞാനിങ്ങനെ ചെറുതാട്ട് ഓൺലൈനായിട്ട് ഇങ്ങനെ ആഹ് പരിപാടികളൊക്കെ ചെയ്യണ്ട്. അതിനൊക്കെ കിട്ടലോണ്ട്. അത് തന്നെ വല്ല്യോരാശ്വാസാണ്.
ഏഹ് പറയാനുണ്ടോ. അതൊക്കെ വല്ല്യ ഉപകാരല്ലേ ഞമ്മക്ക് ചെറിയേ സംഖ്യ ആയാലൂ ആണുങ്ങളെ ൻത് കിട്ടണേനാട്ടിലും വല്ല്യ ഉപകാരായ്ക്കാരം നമ്മളൊരു നൂറ് രൂപ കിട്ടണ്.
ഉം ഉം അതന്നെ പസ്റ്റത്തെ ഒരിതില് മോള വരിസംഖ്യാ പീസ് മദ്രസില്ണ്ടാവൊല്ലോ
ആ മദ്രസില് സ്കൂള് പി ടിയും ഉം മ്മ്ഹ് ഇതൊക്കെ കമ്പ്യൂട്ടർ ഫീയ്യ് ഒക്കെണ്ട്.
അപ്പം പി ടി എ ഫണ്ടും കമ്പ്യൂട്ടർ ഫീസും നൂറ്റി അമ്പപതും പി ടി എഫ് ഫണ്ട് ഇര്നൂ
ഉം ബിടേം ആ ഒരാൾക്ക് നന്നൂറ്റ അൻപതും ഉം ബിയം രൺ മൂന്നാമത്തെ മോനായിരം. ഉം ആയില്ല ആയ്സ്കൂൾ എത്തുമ്പോൽക്ക് വല്ല്യ സംഖ്യ ആവോല്ലോ.
അതെ. ഞതന്നെ ഇപ്പൊ മറ്റോളെ ഫീസൊക്കെ ഇതേപോലെനിക്ക് ഓൺലൈൻ പരിപാടി കൂടെ കിട്ടിയാണ്ട് ഞാനതടച്ചു. നിപ്പ ന്ന് വണ്ടി പൈസ വന്നിട്ട്ണ്ട്. ഹായ്രത്തി നാന്നൂറണ്ട്. ഒരു മാസ്ത്തിന് ഹ്. ഇന്ന് വന്നിട്ട്ണ്ട്. പ്പ ജൂൺ കഴിഞ്ഞില്ലേ.
ആ ആ ജൂണ് കയ്യാണ്ന്ന്.
ന്നിപ്പം നാളെ ജൂലൈ ആയില്ലേ ആപ്പം ആ ഫീസ് ആ കൊഴപ്പല്ല. മറ്റോളെ പിന്നെ ഞാൻ പഠിപ്പിക്കണ്ട രണ്ടാമത്തോളെ.
ആ ഓലവിടന്നന്നെ നോക്കൂലോല്ലേ.. ഉം എന്നാലും ഓൽക്ക് മനസ്സിലാവണ്ടോ അവ്ട്
ആ ആ പോയേനത്രക്കേമെച്ചേണ്ട്. കാരണം നമ്മള് ഭക്ഷണോട് തോക്കുമ്പോ ബിസ്മി ചെല്ലണം പിന്നേ.... എന്താണ് നമ്മള് വ് എന്താ പുറത്തേക്കെറങ്ങുമ്പോ ചെല്ലേണ്ട ദിക് റ്കള് അങ്ങ്തൊടക്കം പറഞ്ഞരും ഇമ് മേമ അങ്ങനെ പറഞ്ഞര്ല്ണ്ട് എന്നൊക്കെ പിന്നെ ഈന് മാത്രൊക്കെ ആവണല്ലേ ള്ളൂ..
ഉം അങ്ങനത്തെ ന്ത് ചെറിയ മക്കളല്ലേ.
ആ അതെ. പിന്നെ അതെ. വലിയ മോൾക്കന്നെയേണ്. അയിനാ ഭയങ്കര മടിയത്തിയാ ഉം അയിനൊക്കറിയാം
ആ അത് ശരി. പർ ആ മൻക്കെടാനന്നെ എല്ലാർ ക്കുംമടി
ഉം അയിന്റടുത്ത് ഞാൻങ്ങനെ കുത്ത്റ്ക്കണം
അയ് ശെരി ആ ആ
കുത്തറക്കാൻ ഒള്ളു ഉണ്ടാവല്ല താഴെ രണ്ടെണ്ണാണ് പിന്ന ഞാ പറഞ്ഞല്ലെ ഓൺലൈനായിട്ട് വർ ക്കേണ്ട അപ്പൊ അയിന്റൊര്താല് ഞാനയിലാണ് മുഴുകി പോവും
ആ
പിന്നെ റഞ്ഞാല് രാത്രിയത്തെ ഫുഡ് കാര്യങ്ങള്
ഉം ഉം നിങ്ങള് രണ്ടേരം ആവുല്ലെ ഭക്ഷണം ഇണ്ടാക്കല്
ആ രണ്ടേര ഇണ്ടാക്കണെ അപ്പം ഒക്കപ്പാടാവുമ്പൊ മോളെന്ന് ശ്രദ്ധിക്കാൻ കഴിയൂ
കയ്യൂല ഉം ഞമ്മളെ മക്കളെപ്പ്ള ശ്രദ്ധി കാഞ്ഞാൽ ഞമ്മക്ക് പുടിച്ചാ കിട്ടൂല്ല പിന്നെ ഓല് പറ്റെ ഒഴപ്പി മണ്ടമ്മാരേവും ചെയ്യും ഉം ഞാ ഞാനന്നെ ഇപ്പന്റെ മോളെ ട്യൂഷന് ഇപ്പൊ ഈ വെക്കേഷന്ല് രണ്ട് മാസം ട്യൂഷനൊക്കെ കൊടുത്ത്പ്പ റെഡിയായിങ്ങനെ വര്ണൊള്ളു ഉം ഉം ഉം ഇപ്പോ അടുത്ത് എട്ട്കൊക്കെ എത്തുമ്പോത്ത്ന്ന് ഇനി ഒന്നുംകൂടി ട്യൂഷൻ കൊടുക്കണേ ചാരിച്ച്ക്ക ന്നാലെ മക്കള് റെഡി ആയി കിട്ടൊള്ളു
ഉം ഉം
ഞമ്മളാ ഫീസ്സില്ലായിം ഉം
നമ്മള് പൈസല്ലാ ഇത് ല്ലാറ ഞ്ങ്ങാണ്ട് അങ്ങന നിക്കും
നമ്മള മക്കള് പറ്റെ ബാക്ക്കോവെയ്
ഉം നമ്മ്ളെ കാട്ടി വിദ്യഭ്യാസം കിട്ടണംന്നല്ലെ നമ്മള് വിജാ
ആഹ് പിന്നെന്താ ഞമ്മളാതൊ അങ്ങനായി ഇന്നാഞി മക്കളാവര്തല്ലൊ
ഉം അതിന്പ്പം ഓൾ
ഞമ്മളിമ്മെ ബാപ്പിം ആഹ് പഠിപ്പിക്കായ്ട്ടല്ല ഞമ്മള് വേക്കിക്ക്ന്ന് അന്നൊക്കെ പഠിപ്പിക്ക്ണ് ഉം പ്രാധാന്യം മ്മള് കൊട്ത്തില
ഉം കൊടുക്ക്ണോല് കൊട്ത്ത് ഞമ്മക്കന്ന് കളീം ചിറിം കല്യാണം
ആഹ് അതന്നെ ആ ഒര് മൈൻഡായി പോന്ന് അതെ പറ്റിച്ച് ഞമ്മള് പഠിക്ക്ണെമെ അതെന്നെ എത്രോ ഒപ്പള്ളോലൊക്കെ എത്രോ ജോലിക്കാരായ്ന്
അതെന്നെ
ഇവടെ മക്കളൊക്കെ നല്ലോം പഠിക്ക്ണ മക്കളാ ഇളച്ഛന്റെ കുട്ടീളായാലും മൂത്തച്ഛൻ്റെ മക്കളായാലൊക്കെ അളച്ചന്റെ കുട്ടിക്ക്പ എലസസ്സൊക്കെ കിട്ടീക്ണ് രണ്ടാമത്തോക്ക്
അത് ശരി
ആഹ് ഇപ്പൊ ഇതുവരേ ആഹ് ആഹ് പരിപാടികളൊക്കെ കൊറേ ഇണ്ടായ്ന് ഇപ്പ ഇത് വരെ ഇന്നലെ വരേ ഇണ്ടായ്ന് ഉം
ജെയാർസിന്റെ ഇത് ലൊക്കെ കൂടിയണ്ടോ
അല്ല എൽ സ സ്സ് ഇപ്പൊ നാലാം ക്ലാസ് കഴിഞ്ഞുപ്പൊരാള്
ആഹ്
ആഹ് മറ്റോള് ജയാർസിക്ക് കൂടിയട്ടാ അന്ന് ആഹ് എട്ടാം ക്ലാസൊള്ളു ഓള് കൂടീന്ന്
ആഹ് ഇന്നെല ഇപ്പൊ മീറ്റിങ്ങ്ല് പറഞ്ഞീന്നു ജെ ആർ സി ഇള്ളോൽക്ക് ആഹ് വ്ള സ്കൂളിലന്നെ അല്ലാം കിസ് മത്സരം അയിന്ന് വിജയികള എടുത്താണ്ട് നമ്മൾ എൽ എസ് എസിലേക്ക് എടുക്കുംഇങ്ങട്ട് നല്ലോപഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു
ആ ശെരി ആഹ ആഹ ഓളിപ്പൊ രണ്ടിലോ മൂന്നിലോ ആആ ശരി ആ ഇപ്പളേ നോക്കിയാലേ അവർക്ക് നാലിത്തെ മെച്ചപ്പെടാൻ കഴിയുള്ളൂ
ഇപ്പത്താണെങ്കിലോ ബുക്കുകളൊക്കെ ഇ വി എസ് ന്നറഞ്ഞ പുതിയ പാർട്ട് വന്നിട്ടുണ്ട് അതാണെങ്കിൽ എക്സ്പെരിമെന്റ് ഒക്കെ ഇതാണ് അതും ഇംഗ്ലീഷില് ഇംഗ്ലീഷ് മീഡിയത്തില്ലന
ആ ആ ആ ആ അത്പ്പൊ കൊറച്ച് പാരം എണ്ടായാലും കൂടിയിട്ട് പിന്നെ ഓൽ എൾപ്പാകെ ബടെ മക്കളൊക്കെ അങ്ങനെ തന്നെ ചേർത്ത് ഇംഗ്ലീഷ് മീഡിയ പക്ഷെ പക്ഷെ നമ്മള് ചേർത്തില്ല നമ്മക്ക് കഴൂല വിചാരിച്ചട്ട് ഇപ്പൊ ചേർത്ത്നിന്നായി
ഉ അതല്ലേ മ്മക്ക് പറഞ്ഞ കൊടുക്കാനും ഞമ്മള് പഠിച്ചു അന്നത്തെ പഠി പ്പല്ലത് അമ്മക്കനെ പറഞ്ഞ കൊടുക്കാൻ കഴിഞ്ഞല്ല
ഉം ഞാനൊന്നും ഡി പി പിയിലും അല്ല നിങ്ങളത് ആ അന്നക്കെ ഒരു ടി ആ എന്നാ ഓക്കെ